സ് ക്ലിയറാണോ
ആഹ ക്ലിയറാ
ശേഷക്കെ സുഖം
സുഖം തന്നെ ഫുഡൊക്കെ കയിഞ്ഞേ
ഉണ്ടൊക്കെ കഴിഞ്ഞങ്ങനെ ഫ്രീ ആയിട്ടിരിക്ക പത്താമത്തെ വീട്ട്ന്നീന്ന ചോറ് കഴിച്ചു പോയി വൈകുന്നേരായിക്കോ ഒ കയിഞ്ഞാ
കഴിച്ചിട്ടില്ല കഴിക്കണം ഞാനീ പറഞ്ഞ പോലെ പണി യൊക്കെ കഴിഞ് പുളിയൊക്കെഴിഞ് ഇങ്ങനെ ഇരിക്കുക
ഉം ഇന്നലെ ലൈനിയിൽ നിന്നെപ്പോൊ ഹസ്ബൻഡ ചോർഉണ്ണാൻ വരും ചോർതിന്നു പോയി മൂപ്പര് ജോലിക്ക് പോയി മഴ ഉണ്ടോ നാട്ടില്
രാവിലെ നല്ല മഴയായിരുന്നു പുലർ ച്ച മുതലേ മഴ പെയ്യുന്നുണ്ട് പക്ഷെ അത് കഴിഞ്ഞി- ഇപ്പൊക്കെ നല്ല വെയിലാ
രണ്ട് ദിവസായിട്ട് നല്ല വെയിലായിര്ന്ന് വെയില് നല്ലോണ്ണം പെയ്തു ഇന്നലെ രാത്രി മുതലേ തുടങ്ങിയ മഴായിരുന്നു ഇവിടൊക്കെ
ആ അതെ ഇവിടെ ഇവിടെ എനിക്ക് തോന്നുന്നു ഒരാഴ്ച തീർച്ചയായി വലിയ മഴയൊന്നുമ ഇല്ല നല്ല വെയിലും നല്ല കാലാവസ്ഥയായിരുന്നു പക്ഷെ വെയില്ന്ന് പറഞ്ഞാ നല്ലവെയില് നന്നായിട്ട് ചൂടെടുക്കുന്നുണ്ട് അങ്ങനെയാണ് അ
എന്ത് വെയില് രണ്ടു ദിവസ ആയിട്ടുള്ളൂ ഇവിടെ വെയിൽറക്കാൻ തുടങ്ങിും പക്ഷെ ആ വേനൽ തിരിച്ച വന്ന പോലെ രണ്ടു ദിവസം പോണൊണ്ട് അത് വരേ മഴായിരുന്നു ഇന്നി ഇപ്പോ മഴ തന്നെയായിരുന്നു ഇപ്പൊ പിന്നെ വെയിലന്നപ്പ പിന്ന വെയില അറച്ചു പക്ഷെ അതിന്റെ അടിൽ കൂടെ ഒരു മഴന്തണ്ടാലരുന്നു പുറത്തൊന്ന ഒന്നും ഇടാൻ പറ്റാത്തൊ ഒരു കാലാവസ്ഥയിന്നൊന്നും അങ്ങനെ മഴയും വെയിലും കൂട ആയിട്ട് അങ്െ
എടെ രാവിലെ പെയ്താ രാവിലെ ഒരു ചെറിയ ഇടി ഒക്കെ ഉണ്ടായിരുന്നു
ആഹ് നല്ല മിന്നുംീടിയൊക്കെ തന്നെയ ആായിരുന്നു ചെറുതായിട്ടൊക്കെ രാവിലെന്ന് പറഞ്ഞ അത്ര തുടങ്ങിയതാ നല്ല മഴ പെയ്യാൻ തുടങ്ങി
ഇടെ രാത്രിയ ഒന്നും മഴ ഉണ്ടായിരുന്നില്ലേ അവിടെ എനിക്കൊന്നും ഒരു പുലർച്ച അങ്ങനെ ആയപ്പോഴും മഴ പെയ്യാൻ തുടങ്ങി
ഉം
നാലര അഞ്ച മണി അങ്ങനെയാന്ന് തോന്നുന്നു
ഉ ആഹ ഒമ്പത് മണി ഒമ്പതര കുട്ടികളെ പോണ ടൈമിലൊക്കെ നല്ല മഴാണ്
ആണല്ലേ അതാ അപ്പം ഭയങ്കര ബുദ്ധിമുട്ട് തരിരിക്ക ഇതുപോലെ ചെറിയ മക്കളൊക്കെ ഇ പോകുമ്പ കൊണ്ടാക്കി കൊടുക്കണോ അല്ലെങ്കില് വണ്ടി ഉണ്ടാവോ
ഓള ഒറ്റ മോള കുട്ടികള ഓള് ഹസ്ബൻഡിന്റെ വീട്ടിലാകുമ്പോ പിന്നെ അവിടുന്ന്ക്ക് പോകാനുള്ള ദൂരേ ഉള്ളൂ ഇവിടെ വരുമ്പോ പിന്നെ ഓള് ഓട്ടോ ആക്കല്ല
ആഹ ആഹ ഓക്കെ
ഉണ്ടാക്കലായാര്ന്നു പിന്നെ ഓക്ക് സ്കൂട്ടി അവിടെ അവ് ഇടിച്ചിട്ട് ഒരു ആക്സിഡന്റായിക്കാണ്ടങ്ങനെ പിന്നെ പ്പ വണ്ടി വർ പണിക്ക് എറ്റീക്കാണ് പിന്നെ ഓട്ടാക്കി
ആഹ് ആഹ അ അങ്ങനെ ഇപ്പൊ ഓക്കെ ആയോ അ എന്തെങ്കിലും പറ്റിയോ
കാര്യായിട്ടൊന്നും ഇല്ല ന്നാലും ചെറിയ ചതവൊ വേദനകളൊക്കെ ഇണ്ട്. നരേ നരേന്ദം ഇപ്പോ കാണ്ച്ച് വന്ന്
ആഹ് ഹാ
പിന്നെ എങ്ങനെ കൃഷിയൊക്കെ ഉണ്ടാ വീട്ടില്? ഉം
ഉം അതോണ്ട് കൃഷി കാര്യങ്ങളും തറവാ ട്ടിൽ ഇണ്ടായിരുന്ന സമയത്ത് അവിടെ ചെയ്യുവായിരുന്നു എന്തെങ്കിലൊക്കെ.
ഉം പച്ചക്കറിയോ ഫ്രൂട്സ്കളോ? ഉം ഒന്നുല്ല്യാ.
ഇവിട എന്റെ ഇപ്പോ ഉള്ള വീ ട്ടിലൊന്നുല്ല കാരണം മരം വെക്കാനുള്ളൊരു സ്പേസ് ഇല്ല മരായാലും ചെ
ഇപ്പ ആൾക്കാരൊക്കെ ടെറസിലൊക്കെ പ ച്ചക്കറി ഉണ്ടാക്കുന്നവരുണ്ടല്ലോ കൊറേ ആൾക്കാര്.
ആ പക്ഷേ ഇപ്പോ എന്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ ഹസ്ബന്റിന്റെ വീട്ടിലിണ്ടാവാ
ആ
ഇവിടെ അച്ഛനും അമ്മേയും മാത്രേള്ളൂ
ഉം
രണ്ട് പേർക്കും അച്ഛന് വയ്യാത്തതാണ്
ഉം
അച്ഛന് സ്ട്രോക്ക് വന്നിട്ട്ണ്ടായിര്ന്നു
അതെ
ആ അപ്പംഅതോണ്ട് അച്ഛന് മേലെ പോക്കൊന്നും പോസിബിൾ അല് പിന്നെ പോണ്ടത് അമ്മയാ അമ്മയും മുട്ടുവേദനയൊ ക്കെ ആയിട്ട് ഫുൾ ടയേഡാ
ഉം
അതോണ്ട് അതൊക്ക പോസിബിളെ അല്ല
മക്കൾണ്ടൊ
ഇല്ല ഇല്ല
അ ഏ വർക്ക്‌ എന്തെലും കൊറ ചെയ്യ്ണ്ടോ ജോലി ണ്ടോ
ഹസ്ബന്റോ
അല്ലാ ഇയാളെന്തെ ജോലി പോവ്ണ്ടോ
ഞാൻ പോവുന്നുണ്ടായിരുന്നു എനിക്ക് ഗ്രാഫിക് ഡിസൈനിങ് ഇണ്ടായിരുന്നു ഞാൻ അന്ന് വർക്കെയ്ത് കൊണ്ടിര്ന്നത് പിന്നെ എനിക്ക് ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്ന സമയത്ത് സ്റ്റോപ്പ് ചെയ്തു
ഉം പിന്നെ വീട്ടില് സുഖല്ല ല ആകുമ്പോ പിന്നിട്ടിട്ട് പോവാനും പറ്റണ്ടാവ് ലല്ലെ
ഇല്ല അതാ ഞാൻ പിന്നെ അധികം ഹസ്ബൻഡന്റെ വീട്ടിൽ തന്നെ ഇണ്ടാവ അവിടന്ന് പോകുന്നതിന് പ്രശ്നമൊന്നുല്ല എല്ലാരും പോന്നതാ വീട്ടിൽ ആരും ഉണ്ടാവൂല അപ്പം എനക്ക് ഒന്നാമത് ഹെൽത്ത് ഇഷ്യൂസും കൂടി വന്ന് അത് അവിടുത്തെ പ്രന്റ് റിന്റെ പൗഡറ ഒന്നുംനിക്ക് സെറ്റാകുന്നില്ല
അലർജിണ്ടാവുംലെ
അലർജി അതെ അലർജി പ്രശ്നം വന്നു അപ്പൊ ഡോക്ടർ പറഞ്ഞു അതൊന്നൊഴിവായാല് തന്നെ നീ ഓക്കെയാവും ന്ന്
ഉം
അപ്പൊ പിന്നെ ഹസ്ബന്റൊക്കെ പറഞ്ഞു എന്ന പിന്നെ കൊറച്ച് കൊറച്ച് ടൈമത്തേക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്തോ
പിന്നെ മാസ്കൊക്കെ വെക്കണം ല്ലേ എന്നാ പിന്നെ
പക്ഷെ ഇനി മാസ്ക് ശെരിയാ മാസ്ക് വെക്കണം പക്ഷെ എനിക്ക് മാസ്ക്കൊര് ബുദ്ധിമു ആഹ അതും ഒരു ശ്വാസം മുട്ടുന്ന പോലെന്ന
ഉം തൊക്കെ ബുദ്ധിമുട്ട ഇനിയിപ്പോ മാസ്കൊക്കെ വെക്കണ്ടോട്ത്ത് തന്നെണ് അവസ്ഥകളൊക്കെ വര്ണത് ഉം ഓരോരോതൊക്ക കേക്കണത പേട്യയ്ക്ക്ണ് ക്കെ ന്തൊക്കെ ണ്ട്ന്നൊക്കെ പറയ്ണത കാര്യങ്ങളൊക്കെ
ഉം അതെ മ മക്കള് തന്നെ ഇപ്പം എന്റെ ചേച്ചീെ മക്കളൊക്കെ സ്കൂളിൽ പോയി സ്കൂള് തുറന്ന് രണ്ടിവസം കഴിയുമ്പോഴത്തേക്ക് പനിയും കൊണ്ടാവാന്ന്
ആ പനിയാണ അല്ലേ പനിച്ച കുട്ടികളെ വിടണ്ട എന്നൊക്കെ പറഞ്ഞട്ട് ടീച്ചറെ മെസ്സേജൊക്കെിട്ടണ്
ആഅതെ അത് ശരിയാണ് കാരണം ഒരാൾക്ക് പനി വന്ന്
ആ ആ എല്ല കൂള്ളു ഉ എന്തൊക്കെയാ ചപ്പട്ടെ കുത്തിയൊക്കെക പൊന്തുണകണ്ട മേലൊക്കെ ചർത്തിയും വയറിളക്കും എല്ലാഇണ്ട് ഓലപ്പം
ആ അതെ പിന്നെ ഇപ്പൊ സുഖല്ല നി അപ്പൊ അല്ലാം രണ്ടാമത് വരുന്നില്ലേ
ഉ അതാണ് ഹോസ്പിറ്റലുകൾക്കൊക്കെ പോകാനും പേടി അസുഖം വന്നാലും മൂ ണ്ടാതിരിക്കാ നല്ലത് എന്താ വച്ചാ അവിടെ പോയാ അവിടെള്ളത കൂടി ഇങ്ങട്ട് കിട്ടും അതാണപ്പ അവസ്ഥ അങ്ങനെയിക്കുന്നു
പോവണ്ട ആവശ്യത്തിന് പോവാതിരിക്കാനും പറ്റില്ല പക്ഷേ പോയാ വേറെ
നിവൃത്തികേടാവുമ്പോ പോവന്നല്ലാതെ ഒരു വിതൊക്കൊണെങ്കി പോവാതിരിക്ക രാ നല്ലത്
ആ അരിയോ
ഞങ്ങൾക്ക് ഇവിടെ ഡ്രാഗൺ കൃഷി ഒരു വിധം ഫ്രൂട്ട്സളോക്കെണ്ട് ഞങ്ങളെ വീട്ടില്
ആ ആഹ
ഡ്രാഗൺ അറീലേ ഡ്രാഗൺ ഫ്രൂട്ട്സില്ലേ
അങ്ങനെ അവർ ഉണ്ടാവാറുണ്ടല്ലേ
ഇപ്പ അയി ന്റെ സീസൺ അപ്പൊ പായം കഴച്ചിട്ടൊക്കെ ഉള്ളു
ആഹ ആഹ
ഏ റെഡ് കളർണ്ട് വൈറ്റ് ഇണ്ട് നല്ല കളർല്ലാം മേലെ ചോപ്പ് തൊലി തൊലി ഭാഗം ചുമന്നിട്ടാവും ഉള്ള് നമ്മള് കട്ട് ചെയ്യുമ്പള് നമ്മള് ചെ വൈറ്റ് ഉണ്ടാവും റെഡ് ഉണ്ടാവും ഞങ്ങൾ തേൽ ര പലായിട്ട് ഉണ്ട മുപ്പത്തിരണ്ട് ഐറ്റായിട്ട് ഇണ്ടവിടെ സ്വന്തം
ആണോ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഈലെ ഡ്രാഗൺ ഫ്രൂട്ട് ഇതുവരെ കഴിച്ചു നോക്കി
കടയിലൊ ക്കണ്ട് പ്പൊപ്പൊ പക്ഷെ വെല ഇണ്ട്ട്ടോ സംഭവം ഞങ്ങള് രണ്ട മൂന്ന് വർഷായി ആപ്പോ ഞങ്ങൾക്ക് കായ്ച്ചുകൊണ്ടിരിക്ക തൊടങ്ങീട്ട് ഇന്റെ ഹസ്ബൻ ആദ്യം ഒരു ഇതുപൊലെ ഒരു പയം വാങ്ങിക്കൊണ്ടോന്നു ഒറ്റ ഒന്നും തൊണൂറ് രൂപ കൊടുത്തിട്ട് പസ്റ്റ് ഒന്നും ഇവിടി ഇവിടെന്നും അറി അര റങ്ങിട്ടില്ലേ ഒരുവിധ വീടുകൾലോക്കെ ഉണ്ട് ഞങ്ങളവിടെക്കെ
ആഹ് ഇണ്ട് എന്റെ ഇവിടെ ആയാലും ആ മറ്റേ എന്തായിരുന്നു അതിന്റെ പേര് മറന്നോയി
ഉം
ആയി അനിയും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫ്രൂട്ടായിരുന്നു മറ്റേ കൊറോണന്റെ ഒരു ഷേപ്പിലുള്ളരു സാധനം
മറ്റേ ഇതെല്ലേ രംബൂട്ടാന അവിടെ റമ്പുട്ടാണ്ട് ഇവിടെ അവിടെണ്ട് പുട്ട് തയ്യന്റൊണ് നല്ലത് ഞങ്ങളത് വലിയ മാരായിട്ടേ യിട്ട എണ് കൊ കിട്ട്ണില്ല ചുമന്ന്ങ്ങനെ നിക്ക്ണണ്ട പോയി നോക്കുമ്പോ ഒക്കെ തോടാക്കിട്ട്ണ്ടാവും ഒട്ട് തൈ ആവുമ്പോ പിന്നെ നമുക്ക് വല കടയി ചെറിയ മരം ആകുമ്പോ വലിയ പൊങ്ങി പോയാ ബുദ്ധിമുട്ടാകാ
ആ അത് ശെരിയാ എന്റെ വീ അപ്പുറം ഉണ്ട് അത് ഇപ്പറഞ്ഞപോലെ ഒരുപാട് ഹൈ റ്റില്ല അതുകൊണ്ട് അവര് വലയൊക്കെ ഇട്ട് സെറ്റ് ആാക്കിട്ട് വെക്കും
ഉം അങ്ങനെ ആകുമ്പോ നമ്മക്ക് കിട്ടും ഇതിപ്പോ കിട്ട്ണില്ല അക്കെ അവര് കൊണ്ടുവ മുറ്റം നറയെ അടിച്ചു വാരി കളയണം ഉണ്ടാവും ന്നല്ലാതെ കാര്യം ഒന്നുല്ല
അഹ് ആ അ ഹൈറ്റ് കൊറ ച്ചു കൊടുക്കാൻ പ
തണുപ്പ് വല്യ മരായിട്ട് ഞങ്ങളെ കുറേ തെയ്യള് ഒരുമിച്ച് വാങ്ങിച്ചപ്പ അത് സവർജലിന്റെ തയാന്ന് പറഞ്ഞു തന്നതാ അത് കായ്ച് വരുമ്പോഴാണ് അറി റമ്പുട്ടാനാണ് അന്ന് എന്താ സംഭവംന്ന് അറിയില്ലേ എത്ര വർഷായി ഇവിടെ കായ്ക്കാൻ തുടങ്ങിയിട്ടാ അന്ന് ഞങ്ങ ആർക്കും അറിയില്ല എന്താന്ന്. ഇന്റെ ഇപ്പ ഒരീസം ഇതെ മാരി ഞാന് ഇവിടെ വന്ന്പ മുറ്റത്ത് ഇങ്ങനെ കെടക്കണ കണ്ടപ്പോ എന്റുപ്പ കുട്ടികളെ പന്തട്ടി കളിക്കന്ന കായ ഇങ്ങനെ നിലത്തു ചാടിയിട്ട് അപ്പൊ ഇപ്പ പറഞ്ഞു ഇത് റമ്പുട്ടാനാണല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ സൗദിയിലുണ്ട് ന്ന് പറഞ്ഞു ങ്ങാണ്ട് അന്ന് സൗദിയിലൊക്കെയാണല്ലോ ഉള്ളത്. സാധനം അവിടെ ഇണ്ടല്ലോ ഇത് ന്ന സ്ഥ സാധനണല്ലോന്ന് പറഞ്ഞപ്പോളാണ് നക്കൊക്കെ അതാന്ന് മനസ്സിലായത് അന്ന് അത്ര മുന്ന കായ്ക്കാന്ന് തുടങ്ങീക്കണ് ഇവിടെ ഇപ്പല്ലോടത്തും ആയി. സാധനം
ആഹ് ഇപ്പൊ കൊറച്ചായിട്ടേ ഉള്ളൂ ഇതൊക്കെ.
ഉ ഉ ഉ ആഹ്. ട്രാഗണും ഇപ്പ ലോടത്തും ട്രാഗണൊക്കെ ആയി ഞങ്ങക്ക് മൂന്നാല് വർഷമായി ഇവിടെ ട്രാഗണ് ആയി ക തുടങ്ങീട്ട്
മ്
അങ്ങനത്തെൊക്കെ താല്പര്യള്ള ആളാ ചെടിയളും കൃഷി ഇതൊന്നുല്ല ഇഷ് ചെടിയും പൂക്കളൊക്കെ ഞാൻ നല്ലോ ഉണ്ടക്കുന്നു. അപ്പ അതൊക്കെ അവടെ അവിടെപ്പോ തയ്യാണ്‌ കൊണ്ടന്ന കുയിച്ചിട.
പക്ഷെ നല്ല വിഷയ അത് ഒന്നാമത് കെമിക്കൽ ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാം ധൈര്യത്തില്.
നമുക്ക് അങ്ങനെങ്ങനെ കാണാനാണല്ല കൈക്കണിങ്ങാട്ടി രസം ഞാനത് കണ്ടോണ്ട് കെടക്കാണ്
ആ പൂത്ത് കളറൊക്കെ വന്ന് കഴിഞ്ഞാ നല്ല ഭംഗിയാ ഇ ഇഷ്ട ഇങ്ങനെ പക്ഷെങ്കില് സ്പേസ് ഇല്ലാത്തത് കൊണ്ട് ന്നെ ആ ശരി എന്നാല്.